ഹലോ
ആഹ് എന്താ വർത്താനം
ഹലോ
ഹലോ
ആഹ്
സുഖമല്ലേ
അ ഹലോ
ഹലോ സുഖല്ലേ
ഹലോ
ഹലോ
കേക്ക്ണ്ടോ
കേക്ക്ണ്ട്
ഇങ്ങടെ കൊറച്ച് ശബ്ദേ ഉള്ളു കേക്ക്ണില്ല ഇങ്ങോട്ട്
ഇന്നിട്ട് എന്താ വർത്താനം
നല്ല വർത്താനം
ഏഹ് ഭക്ഷണൊക്കെ കഴിച്ചോ
ഭക്ഷണം കഴിച്ചു
ഏഹ്
ഇപ്പെന്താ മഴണ്ടോ അങ്ങട്ട്
ആഹ മഴണ്ട് മഴണ്ട്
ഇയ് വെറുതെ ഇരിക്യ
വെറുതേ ഇരിക്കാണേ പ്രത്യേകിച്ച് പരിപാടികളൊന്നുല്ല മഴയല്ലേ പൊറത്ത്
ഓ എന്തിനെ കുറിച്ച സംസാരിക്യ
ഞാനിങ്ങനെ ഓരോന്ന് ആലോയ്ക്കായിരുന്നു അതായത് ഇതിപ്പോ മഴ ഇങ്ങനെ പെയ്തപ്പളേ ഞാാനിങ്ങനെ വെള്ളത്തെ കുറിച്ച് ഇങ്ങനെ ആലോയ്ക്കായിരുന്നു
മ്
നമ്മളിപ്പോ ഈ വെള്ളല്ലെങ്കി നമ്മുക്ക് ആലോയ്‌ച്ചോക്ക നമ്മുക്കൊന്നും ജീവിക്കാൻ കഴിയില്ല മനഷ്യന് ജീവിക്കാൻ കഴിയില്ല അതുപോല ജീവ ജാലങ്ങൾ മറ്റ് ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല പക്ഷികൾക്ക് ജീവിക്കാൻ കഴിയില്ല മറ്റാർക്കും ഈ ലോകത്ത് ജീവനുള്ള ഒരു വസ്തുവിനും ഇപ്പോ ഞമ്മക്ക് ജീവിക്കാൻ കയ്യൂല്ല
ഉം വെള്ളല്ലെങ്കിൽ
ഉം അത്രത്തോളം വെള്ളത്തിന് പ്രാധാന്യണ്ട് നമ്മളെ മനുഷ്യന്മാരുടെ ജീവിതത്തിലും ഏ അതുപോലെ മൃഗങ്ങളുടെ ജീവിതത്തിൽ പക്ഷികളുടെ ജീവിതത്തിൽ ഏ
എല്ലാരും എല്ലാത്തിനും വെള്ളം വാണം നമ്മുടെ ശരീരം
കിളികൾക്ക്
ഉച്ഛേദിപ്പിക്കാനും ഡിഹൈഡ്രേറ്റ് ആവാതിരിക്കാനും എല്ലാത്തിനും വെള്ളം വേണം അല്ലെ ആന്തരിക അവയവങ്ങളൊക്കെ തകരാറും അങ്ങനെയുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം ഇല്ലാണ്ട് ജീവിച്ചിരിക്കാൻ ക്കാൻ പറ്റില്ല ഈ ഭൂമീത്തെ വ്യവസ്ഥ അങ്ങനെയാണ്
അതെ നമ്മളെ ശരീരത്തിൽ തന്നെ അറുപതെറ്റെ എഴുപത് ശതമാനം റ്റെ വെള്ളം മാണം അതായതിപ്പോ ഒരു നമ്മൾക്ക് അറിയാലോ ആന്തരിക അവയവങ്ങൾ പ്രവർ പ്രവർത്തിക്കാനും വലിയ സ്വാധീനം വെള്ളത്തിനുണ്ട്
മ്
അതായതിപ്പോ നമ്മുക്കറിയാം ചെടികൾക്ക് വരെ മരങ്ങൾക്ക് വരെ വെള്ളവില്ലെങ്കി ജീവിക്കാൻ കഴിയൂല
ആഹ്
അതായത് അതൊക്കെ ഉണങ്ങി വാടി അത് ഭൂ ഭൂമിയിൽ പതിക്കും
പിന്നെ പിന്നെ എന്താപ്പൊ പരിപാടി
പ്രത്യേകിച്ചൊന്നുമില്ല ഇങ്ങനെ ഒ രോന്നായി
വെള്ളം മരുഭൂമി വെള്ളവൊക്കെ ആഹ് വെള്ളം ഒരുപാട് കൊറവാണ് എന്നാലും അവിടുത്തെ ചെല ജീവികൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് ചെല ജലത്തി മരുപ്പച്ചകളൊക്കെ ആർട്ടിഫിക്കലായിട്ട് ഒണ്ടാക്കിയതും ഉണ്ട് അല്ലാണ്ട് ശെരിക്കാടെ താരതമ്യേനുള്ളതും ഒണ്ട് മരുപ്പച്ച നമ്മളെ ശരീരത്തിലെ വേണ്ട വെള്ളവൊക്കെ ശരീരത്ത്ന്ന് ഒരുപാട് പോവുണ്ട് അത് കാരണം എടക്കെടയ്ക്ക് വെള്ളം കുടിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം എന്താ വെച്ചാ ഇങ്ങനെ വെയർത്ത് ചൂടിനനുസരിച്ച് വെയർത്തും അങ്ങനെയൊക്കെ വെള്ളം പോവും കുടിക്കണ വെള്ളം നല്ലതും ആയിരിക്കണം എങ്ങനെ വെച്ച ഈ കടേന്നൊക്കെ വാങ്ങണ ഈ ജ്യൂസ് ജ്യൂസ് പറഞ്ഞ കുപ്പി വെള്ളം അങ്ങനത്തൊന്നും കുടിക്കാൻ പറ്റില്ല
അത് സത്യം ഞമ്മള്
നല്ലയല്ല ഈ സാധാ പച്ചവെള്ളം ചൂടാക്കിയതാണ് എന്തുകൊണ്ടും കുടിക്കണ നല്ലത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണതാണ് എന്തുകൊണ്ടും നല്ലത്
ഞമ്മളെ ഇപ്പോ ഞമ്മള് ഒരുപാ ട് വെള്ളം കുടുക്കണ് ഉണ്ട്ന്ന് പറഞ്ഞിട്ട് കാര്യല്ല നമ്മളെന്താ ചെയ്യണ്ടേ വെച്ചാൽ നീ പറഞ്ഞ പോലെ തന്നെ ഞമ്മള് കുടിക്കുന്ന വെള്ളം വളരെ വൃത്തിയുള്ളതായിരിക്കണം
ഉം
ഇപ്പോ ഞമ്മളിപ്പോ ഞമ്മളെ കേരള സംസ്ഥാനം വിട്ട് കഴിഞ്ഞാല് ഞമ്മക്ക് മനസ്സിലാവും വെള്ള ത്തിനൊക്കെ ഒരുപാട് ക്ഷാമാണ് അതായത് വള്ളങ്ങളുണ്ട് പക്ഷെ പക്ഷേ വൃത്തിയുള്ളൊരു വെള്ളം കിട്ടണെങ്കി ഞമ്മക്ക് ഭയങ്കര പ്രയാസാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാല് പോയാല് നമുക്കറിയാം ഈ ഞമ്മളെ എന്താ കേരളത്തിന്റെ പൊറത്ത് നമ്മള് ചെന്ന് കഴിഞ്ഞാ പിന്നെ വെള്ളം വെള്ളങ്ങള് കിട്ടൂലാന്നല്ല അതായത് വൃത്തി നമ്മക്ക് കിട്ടൂല നമ്മളെ ഈ നാട്ടിൽ കിട്ടുന്ന അത്ര വൃത്തി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാ കിട്ടൂല
ഉം
കഴിഞ്ഞോ അപ്പോ ഞമ്മള് കുടിക്കുന്ന വെള്ളം വൃത്തിയായാ മാത്രള്ളൂ നമ്മളെ ആരോഗ്യത്തിന് നല്ലതാവൊള്ളൂ ഇല്ലെങ്കി അല്ല നമ്മളെ ആരോഗ്യത്തിന് നല്ലെ രോഗങ്ങള് വന്ന് നമ്മള് നമുക്ക് ഭയങ്കര രോഗങ്ങള് വരും
ഉം നമ്മളൊരു മരുഭൂമില് മറ്റേ വെള്ളയില്ലാണ്ട് പെട്ടു പറഞ്ഞാലും അവിടുത്തെ ഒരു അമ്പത് ഡിഗ്രി ചൂടിലാണെങ്കിപ്പോലും മണിക്കൂറിൽ ഒന്നര ലിറ്ററ് വെള്ളം വിയർപ്പായിട്ട് പോവും
അതെ
നമ്മുടെ ഈ കേരളത്തില് പാല പാലക്കാട് പ്രത്യേകിച്ച് പാലക്കാട് ‌ ഇവടെ നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ചൂട് വരേണ്ടാരുന്നില്ലേ അപ്പോ ധാരാളം വെള്ളം കുടിക്കണം
അതെ അതെ ഇപ്പൻ ഇപ്പം മഴക്കാലാണെങ്കിലും കൊറച്ച് മുമ്പ് നമുക്കറിയാം ചൂട് കാലായിരുന്നു ആ കാലത്ത് നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കി നമ്മളെ ശരീരത്തിന് ഒരുപാട് കേടാണ് അത് എന്താ സൂര്യാഘാതം ഏൽക്കാനും അമ്മാതിരി ആഹ് അത്രത്തോളം ചൂട് അമ്മള നാടുകളില് വന്നു നാപത്തി മൂന്ന് ശ് ഡിഗ്രിയോളം ചൂട് നാപ്പ നാല്പത്തഞ്ചോളം ഡിഗ്രിയോളം മ ചെല ജില്ലകളിൽ ചൂടൊക്കെണ്ടായിട്ട്ണ്ട് അപ്പോ ആഹ് സമയത്ത് അ മ്മള് വള്ളം കുടിക്കല് അത്യാവശ്യാണ് മനുഷ്യന് ഒര് ആ ഓനോ ഓൻ്റെ ശരീരത്തില് വേണ്ട വള്ളം കിട്ടിയില്ലെങ്കിൽ സൂര്യാഘാത ഏൽക്കാനൊക്കെ ശേ നല്ലത് ഛെ ഏഹ് അവസരാണ് സൂര്യഗാധം ഏൽക്കും അങ്ങനേണെങ്കിൽ ഉം
ഉം അങ്ങനെയും ഉണ്ട് ശരീരത്തിലാവിശ്യത്തിന് വെള്ളം ഇല്ലെങ്ങിൽ സൂര്യാഗാതാ സൂര്യാഘാതം നിങ്ങള് പറഞ്ഞപോൽതന്നെ ഏൽക്കു എന്താവെച്ചാൽ
ശരീരം ഡീഹൈഡ്രേറ്റ് ആവാൻ ആവാണ്ടിരിക്ക്യാനാണ് വള്ളം കുടിക്ക്ണേ
ഉം അതെ
പിന്നെ അത്പോൽ തന്നെ
പറിയ
പിന്നെ അത്പോൽതന്നെ നമ്മക്കറിയാലോ ഈ വള്ളം എല്ലാ കാര്യത്തിലും വാണം അപ്പ അമ്മള് ഭക്ഷണം വെക്കുമ്പവാണം അതുപോലെ നമ്മക്ക് കുളിക്കാവാണം കുടിക്കാവേണം ഏഹ് ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ വേണം പിന്നെ അതുപോലെ മറ്റ് തി അലക്കാന് വേണം ഏഹ് മറ്റെന്തവിശ്യങ്ങൾക്കും വള്ളല്ലാതെ അമ്മക്ക്പ്പോ ജീവിക്കാൻ കഴിയൂല ഇപ്പതന്നെല്ലേ ഇന്ന്മുതല് അത്പോലെ ഏഹ് നമ്മക്ക്പ്പോ ഉം വള്ളല്ലാന്ന് ഒന്ന് സങ്കല്പ്പിച്ച് നോക്കിയാല് ഈ മനുഷ്യൻ ജീവിക്കാൻ ഇത്രത്തോളം ഏഹ് പ്രയാസംമുണ്ടാവും അത്രത്തോളം പ്രയാസാവും ഇപ്പം ജലമില്ലെങ്കിലും മനുഷ്യന് ഇല്ലാന്നാണ് ഞാപറഞ്ഞ് കേട്ടിട്ടുള്ളത് അത് ശെരിക്കും ശെരിയാണ് വ വള്ള വെള്ളത്തിൻ്റെ പ്രാധാന്യം അത് ഭയങ്കര തന്നേണ് പക്ഷെ നമ്മക്കറിയാം നമ്മള ഈ കൊറേ ആൾക്കാര് വള്ളത്തിന്റെവെല മനസ്സിലാ മനസ്സിലാക്കാതെ ഒ അതൊരുപാട് പായാക്ക്ന്ന്ണ്ട് അതൊരിക്കലും ചെയ്യാ പാടില്ലാത്തൊരു കാര്യാണ് ഇപ്പൊ നമ്മളൊക്കെ പല പലയിടത്തും കേട്ടിട്ട്ണ്ട് എത്ര വള്ളംണ്ടായിട്ടും കാര്യയില്ല എത്ര വള്ളണ്ടെങ്കിലും അത് പായകെര്ത് ഏഹ് തോനങ്ങക്ക്ങ്ങളെ വീട്ടിലിപ്പോ തോന വള്ളണ്ടെങ്കിലും അത് പായക്കര്ത് വെള്ളം ഏഹ് ജലം അമൂല്യമാണ് അത് പാഴാക്കര്ത് ന്നില്ലേ മുദ്രവാക്യങ്ങളൊക്കെ അമ്മള് അല്ലെങ്കി പോസ്റ്ററുകളൊക്കെ അമ്മള് ഒരുപാട് കണ്ടിട്ട്ണ്ടാവും
ഊമ്
ഏഹ് അത് വെള്ളം ശെരിക്കും അമൂല്യമാണ് ഏഹ് നമ്മക്ക് അതോണ്ടന്നെ അത് ത്രയുയമ്മള് സൂഷിക്കണം വളരെ കുറച്ച് മാത്രേ ഉപയോഗിക്കാവൂ. വളരെ അത്യാവശ്യഘട്ടത്തില് മാത്രേ ഉപയോഗിക്കാവൂ. ഏ വെറുതെപായാക്കികളഞ്ഞ് ഞമ്മക്ക് വെള്ളല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കരുത്
പിന്നെന്താണ്
അതന്നെ വെള്ളത്തിന്റെ പ്രാധാന്യം നമുക്ക റിയാവുന്നത് തന്നേണ് പിന്ന പ്പൊ അതുപോൽതന്നെ അമ്മളിപ്പോ ഒര് ഞമ്മക്കറിയ ഞ്ഞിപ്പോ മയക്കാലായി മയക്കാലായികഴിഞ്ഞാ പിന്നെ വള്ളായല്ലോ എല്ലാരവീട്ടിലും വെള്ളംണ്ടാവും അപ്പൊ എന്താണ്ന്നൊ മഴ കാലല്ലേന്ന് കര്തികാണു കോ ഒരു എല്ലാ വീട്ടിലും അധിക സ്ഥ അധികാളുകളും എന്താചെയ്യ വള്ളത്തിനൊര് പാഴാക്കും അതെ വള്ളംപായാക്കും ഒരു സ് എന്താ ഒരുസ് വള്ളത്തിനൊര് ഒരു വെല കൽപ്പിക്കാതെ തോന്നിയ പോലെയുള്ള വള്ള ഉപയോഗങ്ങൾ നടത്തും. അതൊക്കെ വളരെ മോശാണ്. എഭിപ്രായത്തിൽ നമ്മള മ മഴക്കാലത്തും നമ്മൾ സൂക്ഷിക്കണം വേനൽക്കാലത്ത് അതിലേറെ സൂക്ഷിക്കണം. അപ്പൊ വേനൽക്കത് എല്ലാരും എല്ലാരു സൂക്ഷിക്കും കാരണം എല്ലാരിക്കും വെള്ളം വെള്ളം അത്രയ്ക്ക് ലഭ്യമാവില്ല അതുകൊണ്ടു തന്നെ എല്ലാരും അത് അങ് സൂക്ഷിക്കും. എന്നാൽ നമ്മൾ മഴക്കാലത്ത് ത്തത് മറന്ന് നമ്മളാ വേനൽക്കാലങ്ങനെയാണോ കഴിഞ്ഞിരുന്ന്ന്നില്ലേ തൊക്കെ മറന്ന് അതായത് വേനൽ കാലത്ത് നമുക്ക് വെള്ളത്തിന് ഏഹ് വെള്ളം ലഭ്യമാകാരന്ന് ലഭ്യമാകാതിരുന്ന്ല്ലോ. അതൊക്കെ മറന്ന് ഓല് എന്താ മയക്കാലായിക്കഴിഞ്ഞാൽ പിന്നെ എത്രയോ വള്ളങ്ങൾ ഉപയോഗിക്കുന്നു കുളിക്കാനും കുടിക്കാനു ഒക്കെ. വെറുതെ വള്ളങ്ങൾ പായാക്കുന്നു. അതൊന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മുടെ ഏഹ് നമ്മക്ക് തന്നെയാണിതാവശ്യം.
ചൂട് കാരണം എല്ലാരും കടയിന്നൊക്കിങ്ങനെ മിനറൽ വാട്ടർ അല്ലാണ്ട് ജ്യൂസ് ഫ്രൂട്ടീ അങ്ങൻത്തെ മ് ഈ മധുരപാനിയങ്ങളൊക്കെ വാങ്ങി കുടിക്കുവല്ലോ. അതും നമ്മുടെ ശരീരത്തിന് നല്ലെയല്ല. വെള്ളം സാധാ വെള്ളം തെളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം. അതാണ് നമ്മുടെ ശരീരത്തി ത്ത് ഏറ്റവും നല്ലത്.
അതെ അതെ.
മധുരപാനിയങ്ങള് കുടിക്ക എന്നാലും ഓവറാവാൻ പറ്റില്ല. വല്ലപ്പഴൊക്കെ ഇച്ച്‌രി കുടിക്ക്യ. ആവ ത്തിന് ഇതെപ്പോഴും ങ്ങനെ കുടിച്ചോണ്ടിക്കുമ്പോ നമ്മുടുള്ളത്തെ അവയവങ്ങൾക്കത് കെ ദോഷവാ യിവായ്ക്കും കേടാവും.
അതെ നമ്മളയീ കടകളിലൊക്കെ കിട്ടുന്ന ഈനമ്മുടെ ഈ കടകളിലൊക്കെ കി
ശുദ്ധീകരിക്ക്‌ന്ന വെള്ളം നമ്മുടെ മൂത്രം പോകാ വേണ്ടിയി ട്ടുള്ള ഇതൊക്കെ ശുദ്ധീകരിക്ക്‌ ണത്
അതെ. നമ്മളീ കടകളീന്നൊക്കെ വേടിക്കുന്ന വള്ളത്തിലൊക്കെ ഒരുപാട് ദോഷങ്ങളാണ് ഇല്ലത് ഇപ്പ നമ്മള് ഒരുപാട് കുട്ടികള് കുട്ടികൾക്കൊക്കെ വേടിച്ച് കൊടുക്കും ജ്യൂസുകളും മറ്റുവൊ ക്കെ അതിലൊക്കെ വെറും ഇപ്പോ ചെലോല് പറയിത് ആപ്പിള് ജ്യൂസാണ് ന്നൊക്കെ ക്കെ പക്ഷെ അതിൽ ആപ്പിളിന്റെ ഒരംശം പോലുണ്ടാവില്ല. അല്ലെങ്കി മാങ്ങയുടെ ഒരംശം പോലുണ്ടാവില്ല അങ് അതൊക്കെ വെറും ആഹ് അതൊ ക്കെ അതിൻ്റെ ഓരോ ഫ്ലേവർ ചേർത്ത്ങ്ങണ്ടാണ് നമ്മൾക്കഹ് ജ്യൂസൊക്കെ ആക്കി തെരുന്നത് അതുകൊണ്ട് തന്നെ അമ്മള് ശ്രദ്ധിക്കണം ഞമ്മ മ്മളാർക്കും വേടിച്ചു കൊടുക്കെരുത് നമ്മളെ കുട്ടികൾക്ക് വേടിച്ചു കൊടുക്കെരുത് അത് കാരണം ഞമ്മളെ കുട്ടികൾക്ക് ഞമ്മളിപ്പോ അത് വേടിച്ചൊടുക്കുന്ന പോലെ നമ്മളെ കുട്ടികൾക്കെന്നെ രോഗം വരും. അതുകൊണ്ടൊരുപാട് പ്രയാസങ്ങൾ ഇണ്ടാകും ഏഹ് അപ്പോ ഞമ്മളതൊക്കെ മനസ്സിലാക്കണം വൃത്തിയുള്ള വെള്ളം മാത്രം വേടിച്ചു കൊടുക്കണം വൃത്തിയുള്ളത് കുടിക്കണം. വെള്ളം പായക്കരുത്. അതൊക്കെ. നമ്മൾ ചെയ്യണം. ഇയ ഇത് ഇങ്ങൻത്ത കാര്യങ്ങളൊക്കെയാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ
പിന്നെന്താ
വേറെ പ്രത്യേകിച്ചൊന്നുല്ല ഏതാലും ഈ വള്ളത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോ ഒരുപാട് പറയാന്ണ്ട് ഞമ്മക്ക് ഇനി നേരിട്ട് കാണുമ്പളേ എപ്പളെങ്കിലും സംസാരിക്കാ ഏഹ് എന്നാല് ശെരി
മ്മ്ഹ്.
ശെരി എന്നാ